ഹലോ
ആ
കേൾക്കാമോ ആ കേൾക്കാം കേൾക്കാം.
എന്നെ വിശേഷമൊക്കെ
ഇവിടെ നല്ല മഴക്കാറായിട്ടോ ഇവിടെ നല്ല മഴക്കാർ തുടങ്ങി ആ ഇവിടെ ഇച്ചിരി തെളിഞ്ഞതായിരുന്നേ അപ്പൊ ഞാന് ഇച്ചിരി ഏർ തുണിയൊക്കെ ആ അലക്കി വെച്ചിട്ടുണ്ട്
ഉം
അത് വെയിലത്തേക്ക് ഇടാന്നർത്തായിരുന്ന അപ്പൊ ഈ മഴക്കാാര് കണ്ടപ്പോ ഇന്ന ഇടുന്നില്ല
ഇടുന്നില്ല അല്ലേ ആ ഇത് അപ്പൊ അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് എപ്പോഴും ഇടുക എടുത്തോണ്ട്ഇരിക്കുവഇതേ നി ഇനിമാക്കാല അമ്പത്തക്ക അതെല്ലേ ആ
ആ പിന്നെ കൊക്കോ കൊക്കോണ മുക്കൻ വച്ചിട്ടുണ്ടായിരേ അതും ഇച്ചിട്ട ഒണക്കാൻ വെച്ചുട്ട് ഡാർന്ന് അതും ഇച്ചിരി ഉണങ്ങാനുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഇടാന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ ഈ മഴക്കാാര് കണ്ടപ്പോൾ പിന്നെ അത് ഇടല നടക്കത്തില്ല
അതെയോ കൊക്കോ നിങ്ങള് വിക്കുവാണോ അതെയോ ഉണങ്ങി
അതെ ഞങ്ങക്ക് ച്ചിരി കൊക്ക ഉുണ്ട് അപ്പൊ ഈ മഴക്കാലം ആവുമ്പ അപ്പോഴാണ് ഉം ഉം
കൊക്ക ഒരുമാതിരി ഉണ്ട് അപ്പൊ നമുക്ക് ആഴ്ചൽ രണ്ടു പ്രാവശ്യം പറിക്കാനുള്ള കൊക്ക കിട്ടും
അതെല്ലേ ആ ബുധനാഴ്ചയ ശനിയാഴ്ചയാണോ
അങ്ങനെയല്ല അപ്പൊ ഞാനത് പറച്ച് നമ്മുടെ സൗകര്യം പോലെ നമ്മൾ പോയി പറിച്ചിട്ട് അത് കൊ കൊണ്ടെന്ന് വെള്ളത്തിലിട്ട് രണ്ടു ദിവസം വെക്കും എന്നിട്ട് അത് ഏർ പുളിപ്പിച്ച് ആം രണ്ടു ദിവസം ദിവസം കഴിയുമ്പോ നല്ലോണ്ണം കഴുകി വാരി കൊട്ടയിൽ വെച്ച കുച്ച് നല്ലവണ്ണം വെള്ളം പോയതിനന് ശേഷം എവിടെയേലും ശീറ്റിന്റെ മെൽള്ള എന്തെങ്കിലും നല്ല വെയിലാണെങ്കിൽ രണ്ട വെൽ കൊണ്ട സൂപ്പർ ആട്ടോ ഉണെങ്കിൽ കിട്ടും രണ്ടു ദിവസം
പച്ചക്ക് വിക്കൂല്ലേ അത ഉണങ്ങിയണോ വെക്കണേ
അത് ഈ വെയിലായതുക കൊണ്ട് ഉണങ്ങൽ അസുഖം പച്ചയ്ക്ക് കൊടുത്ത വില കുറവാ
അതെയാ
ആ ഉണങ്ങി കൊടുത്താൽ പിന്നെ നമുക്ക് ഇച്ചിരി വിലയുണ്ട് പക്ഷേ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് മഴക്കാലത്ത് നമ്മൾ ഉണക്കി വെച്ചാലും പൂ ത്തുപോകാന് സാധ്യതയുണ്ട്
ആ ആ ആ അപ്പൊ ഇനി ചേരി ചെട്ടി അങ്ങനെ അടുപ്പല് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുവല്ലോ ആളുകള്
അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ നമ്മളിപ്പോ പുളി ഉണക്കുമ്പോ നങ്ങൾ അങ്ങനെ ചേരു കെട്ടി പക്ഷെ പുക കൊ കൊള്ളുമ്പ ചിലപ്പോ അതിന്റെ കളർ മാറിപ്പോവും
ആഹ അതെല്ലേ
അപ്പൊ ആ കാരണം പറഞ്ഞാ അവര് പൈസ കുറയ്ക്കും
ഓ ഓ ഓ ഓ ഓ
അങ്ങനെൊരു വ്യത്യാസം ഉണ്ട് അതുകൊണ്ട് നമ്മ നമ്മള് എന്ത് ചെയ്താലും നമുക്ക് റൈറ്റ്ല്ല
ആ് ആഹ് ആഹ്
പിന്നെ ആരാണ്ട് പറഞ്ഞോ നമ്മളിപ്പ ചെയ്യ നമുക്ക് നഷ്ടപ്പെടുത്തി കളയാൻ പറ്റത്തില്ലല്ലോ
ആഹഹ ഒരു ഒരു പ്രായ ഒ വീട്ടിൽപ്പനക്ക എത്ര കിലോ വെച്ചിട്ടൊക്കെയാണ് നിങ്ങള വിക്കണത്
ഞങ്ങൾക്കിപ്പം ഒരു പത്ത് പതിനഞ്ച് കിലോളം ഉണക്ക എനിക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കൊക്കോയ്ക്ക് ഇപ്പൊ റൈറ്റ്ന്ന് വെച്ചിണ്ടെങ്കി കൊക്കോന്റെ വില ഇപ്പൊ ഉണക്കക്ക് മുന്നൂറ് രൂപയള്ളൂ മുന്നൂറ്റി പല വില പല റേറ്റാ പല സ്ഥലത്തും
അതെയ ആ പല ഐറ്റത്തിന്റെ ആയിരിക്കും നല്ലത് നോക്കി അങ്ങനെയൊക്കെ അങ്ങനെ എടുക്കണന്റെ ആണോ അതെയോ
അങ്ങനെയുണ്ട് കാരണം നമ്മള് എന്താ പറയാ ഈ ഉണക്ക വരുമ്പോ നമ്മൾ കറുത്ത് പോണ കൊക്കോയ്ക്കും നല്ല കളറുള്ള കൊക്കോയ്ക്കും തമ്മില രണ്ടും രണ്ടണ്ട് വ്യത്യാസം നമുക്ക് കാണുമ്പോൾ അറിയാത്
ക്കെ ഉണ്ടാക്കി നോക്കിണ്ടോ കൊണ്ടൊന്നല്ലോ ചോക്ലേറ്റ് ഉണ്ടാക്കണേ
കൊക്കോമിഠായി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ
അതെയോ
അത് ഞാൻ അത് എങ്ങനെയന്ന് വച്ചാ നമ്മൾ കൊക്കോ അതെടുത്തിട്ട് നല്ല ഉണങ്ങി കൊക്കയാണെങ്കിൽ അതിന്റെ ആ മേളിലത്തെ തൊലി കളയുമ്പോ അതിന്റെ ഉള്ളില് ഒരു നീല കളറുള്ള സാ സംഭവം പരിപ്പ് കിട്ടൂലോ
ആഹ
അത് മുഴുവത്തോടെ എടുത്ത് നമുക്ക് ഒരു കൊക്ക കുറച്ച് മതിയെങ്കി ഒരു കൊക്കോ മതിയാവും അപ്പൊ ആദ്യം നമ്മൾ കൊറച്ചൊക്കെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അത്ടുത്ത് ത്ത് നമ്മൾ നെയ്യയിലോ വെളിച്ചെണ്ണയിലോ എന്തതില വ വറുത്തെടുക്കണം അപ്പോൾ അത് വറുത്ത് കരിയാതെ ത് നല്ല സ്മെല്ല് വരും
വേണ്ട അതേപൊടി വറക്കുക
ആ മുഴുവത്തോടെ തന്നെ ആ തൊലി കളഞ്ഞിട്ട്
ആഹ
തിലി കളഞ്ഞു വറുത്തതിനന് ശേഷം അത് നല്ലവണ്ണം പൊടിച്ചെടുക്കണം ചൂടാറ്യേ ശേഷം നല്ലവോണ്ണം പൊടിച്ചെടുത്തിട്ട് അത് തേങ്ങാപ്പാല് പിഴിഞ്ഞ് കുറച്ച് തേങ്ങാപ്പാല എടുത്തി പൊടിിച്ച ഈ പൗഡറും കൂട്ടി ഒന്നും കൂടി മിക്സിയിലിട്ട് അരച്ചെടുക്കണം
ആഹ
എന്നിട്ട് ശർക്കര ഉരുക്കി അരിച്ച്ു മാറ്റിിവെക്കണം
ആഹ
എന്നിട്ട് നമ്മള് ഒരു ച ചീൻചട്ടി അടപ്പത്ത് വെച്ചിട്ട് ഇതെല്ലാം കൂടി മിക്സ് ആക്കണം തേങ്ങാപ്പാലും കൊക്കോട െല്ല തേങ്ങ ശർക്കരല്ലാംഉരുക്കി അതെല്ലാം മികസാക്കിയതിന ശേഷ നമ്മ പീൻ ചെട്ടി അടപ്പ് ഗ്യാസിൽ വെച്ചാ ഭയങ്കര ഗ്യാസ് വരും അതുകൊണ്ട് അടപ്പ തന്നെ വെച്ച പക്ഷെ നമ്മളത് പറ്റിച്ചെടുക്കണം
ആഹ
അപ്പൊ പറ്റിച്ചെടുക്കുമ്പോ നമുക്ക് ക്ക് നല്ല കൊക്കോന്റാ അതേ മിട്ടായിടെ ഒരു ടെസ്റ്റാ വരുന്നേ മിട്ടായി രൂപം അന് അങ്ങനെ ഒത്തിരി ഉണ്ടാക്കേണ്ടൂ എല്ലാറ്ക്കും ഇഷ്ടാരുന്നു ചെലര് പല ഷേപ്പില് ഉടുക്കും ഉണ്ടയാക്കും ചെലര് കഷ്ണാക്കി എടുക്കും അപ്പ നമ്മളത് പറ്റി പരുവാവുമ്പം ഉം
പരുവാകണേ എങ്ങനേ
അത് നമുക്ക് അറിയാൻ പറ്റും നമ്മളത് ഇങ്ങനെ എളക്കിക്കൊണ്ടേ ഇരിക്കണം
ആ ചീൻച്ചട്ടീ ഇട്ട് ആനാത്ത് നെയ്യ് അങ്ങനെ വെല്ലോം ഒഴിക്കണോ
ആ നെയ്യ് നമ്മള് സ പ്രേറ്റ് നമ്മളത് എളക്കി അതൊരു പരുവായിരു കട്ടപരുവായി വരുമ്പം നമ്മളൊരു പ്ലേറ്റില് സ്റ്റീൽ പ്ലേറ്റിൽച്ച് നെയ് തടവീട്ട് അതിലേക്ക് ഒഴിക്കണം ഒഴിക്കുമ്പ ഈ സാധനം നമുക്ക് ഓരോ ഷേപ്പില് നമുക്ക് ആക്കിയെടുക്കാം ഫ്രിഡ്ജില് വെയ്ക്കാം അന്നിട്ട് ഉണ്ടയാക്കാം കഷ്ണാക്കിടുക്കാം പിന്നെ ചെലരും പലരും പലാ രീതിയില് അതിന്റെ മേൾല് അണ്ടിപ്പരിപ്പ് അങ്ങനൊള്ള പല ഇതും ചേത് ഇഷ്ടള്ളവർക്ക് ചെയ്യാം
ഒന്ന് ഒണ്ടാക്കി നോക്ണം എനിക്ക് രണ്ടു കൊക്കോ ഒണ്ട് എനിക്ക് രണ്ടു കൊക്കോയൊണ്ടപ്പ അത്യാവശ്യം ഒരു രണ്ട് മൂന്നെണ്ണം കായക്കെ കിട്ടുവോളൂ
അത് കൊക്കോ ന ഒണക്കി വെയ്ക്കാം നമുക്ക് കൊടുക്കേം ചെയ്യാം അല്ലെങ്കി നമുക്ക് ഇങ്ങനെ ആ മിഠായി ഉണ്ടാക്കാം മിഠായി ണ്ടാക്കിയ ശർ മധുരധികം വേണ്ടാത്തവർക്ക് ഒത്തിരി ശർക്കര ചേർക്കണ്ട
അപ്പ അയിന്റെ ടേസ്റ്റ്ന്ന് ചോക്ലേറ്റിന്റെ അങ്ങനെയുള്ള ടേസ്റ്റ് ആണോ
അതേ അതേ അതേപോലെ തന്നെ കാരണം ഈ കൊക്കോ പൗഡർ ആയിട്ട് വരുന്നതും നല്ല ടേസ്റ്റ് അല്ലേ
ആ ആഹ്
അതേ ടേസ്റ്റാ ഞാൻ ഉണ്ടാക്കു ആരുന്നു ഇപ്പൊ ഇന്നിപ്പ ഇപ്പ ഇപ്പം മടിയായോണ്ട് ഇപ്പ അത് ഇണ്ടാക്കുന്നില്ല ആദ്യൊക്കെ എപ്പോഴും ഇത് ഇണ്ടാക്കലന്നെയാരുന്നു പതിവ്
എന്നാ ഞാന് ഒരു ഇന്നലെ പറമ്പിൽ പോയി കഴിഞ്ഞപ്പോ ഒരു കൊക്കോക്കാ പഴുത്ത് നിപ്പുണ്ടാരുന്നു അപ്പൊ രണ്ടെണ് രണ്ട് കൊക്കോ ഒള്ള കൊ ണ്ട് അങ്ങനെ കൂട്ളും മൈന്റ് ആക്കാൻ പോകൂലാ അത് ഈ എലി എലി തിന്നും
ഓ ഞങ്ങടെ പറമ്പില് എങ്ങനേന്നറിയോ ഈ അണ്ണാൻ ഇത് അണ്ണാൻ കൊക്കോ പഴുത്തതെല്ലാം തിന്നും
ആഹ്
എന്നിട്ട് ഈ കുരു തിന്നത്തില്ല കുരു ചോട്ടി കെടക്കും
ആ ആ ആഹ് ചപ്പി ചപ്പി താഴത്തേക്ക് ഇടും
അന്നിട്ട് അത് ഞാൻ ച് ചെന്ന് ഓരോന്നിന്റെ കൊക്കോന്റെ ചോട്ടിലും ഒരു കുരു പോലും കളയാതെ പെറുക്കി എടുത്ത് പഴുത്തതെല്ലാം പൊട്ടിച്ച് എല്ലാം കൂടി മിക്സ് ആക്കി കൊണ്ടന്നാണ് ഇതെല്ലാം ചെയ്യുന്നേ ഒരു കൊക്കൊ പോലും വേസ്റ്റ് കളയത്തില്ല
ഒ ആ ആ ആ
കാരണം ഞാൻ മരത്തില് നോക്കും തിന്നത് കെടപ്പൊണ്ടോന്ന് അപ്പ അയിന്റെ ചോട്ടിൽ നോക്കുമ്പം കുരു കെട പ്പൊണ്ടാവും അങ്ങനെ പെറുക്കിയെടുക്കും
ആ ആ നല്ലൊരു ഇതാണല്ലോ
കാരണം പലതുള്ളി പെരുവെള്ളംന്നല്ലേ പറയുന്ന അപ്പം നമ്മള് ഇച്ചിര് എടുത്ത് എടുത്ത് എടുത്ത് എടുത്ത് വയ്ക്കുമ്പ ഇപ്പൊ ഒരാഴ്ചയിൽ രണ്ട് കൊക്കോ കിട്ടിയാലും നമ്മളത് കൊ വെച്ച് വെച്ച് വെച്ച് വെച്ച് ഒരു കിലോ രണ്ട് കിലോ ആവുമ്പം നമ്മുക്കത് കൂടുതൽ ആവ്മ്പ എന്ത് സന്തോഷാ
ആ അത് ശരിയാ അന്നേരം ഞാൻ നോക്കുമ്പോ എനിക്ക് രണ്ട് കൊക്കോ മരല്ലേ ഒള്ളു അത് ഇങ്ങനെ ഒരു ഒണങ്ങി വരുമ്പഴ്‌ത്തേക്ക് ഒരു ഒരു നൂറ് ഗ്രാം പോലും ഇല്ലാ പിന്നെ കടയിലേക്കങ്ങനെ കൊണ്ടോവാനാ നാവൂലൊന്നാമത് പിന്നെ മ്മടെ മു അ ഒര് കടയ്ണ്ടായിരുന്നു മുമ്പിലെ കട ഒരു ക ടേഒള്ളൂ അതല്ലെങ്കിൽ ടൗണിലേക്ക് പോണം അന്നേരം ആ കടക്കാരന എടുക്കൂല്ല അന്നേരം പിന്നെ
ഞങ്ങള് വ്ട്ന്ന് ച്ചിരി ദൂരെ കൊണ്ടോയ കൊട്ക്ക്‌ന്നേ
ആതെലേ
ആ ഇത് കൊണ്ട്പോയി ദൂരെ കൊണ്ടോയ തൊക്കെ കൊടുക്കുന്നേ
ച്ചിരൊന്നാവും അപ്പത്തേക്ക്‌ ആ
മൊളക് കൃഷി ചെയ്യുന്നുണ്ട് ആ മൊളക് ഞാൻ ആ കോടാലി മൊളക് ഇവിടുന്ന് ഞങ്ങള് ദൂരം കൊണ്ടോയി ഒത്തിരി വണ്ടി കാശ് മൊട ക്കി ന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് രണ്ട് ബെസ് കേറി വെളുപ്പിനെ പോയി കൊണ്ട് കൊടുത്ത് ട്ടൊക്കെ തിരിച്ച് വരുന്ന്. കഷ്ടപ്പാടുണ്ട് നമ്മൾ ചെയ്യണേന് പിന്നെ നമുക്ക് വെറുതെ കളയാൻ പറ്റ ത്തില്ലല്ലോ ചെയ്തത് ഏതായാലും നഷ്ടപ്പെടുത്താൻ പറ്റ്ല്ലാതോണ്ട്
ഉം ഉം നല്ലൊരു നല്ല കർ നാണല്ലോ പ്പൊ നിങ്ങള് അല്ലേ
ങ്ങനില്ല ഞങ്ങക്ക് ഒന്നും അറിയില്ലായിരുന്നു വടെ വന്നങ്ങനെ അത്യാവശ്യ ഓരോന്നും അങ്ങനായി പഠിച്ചു വരുന്നു ഒന്നും പഠിച്ചിട്ടില്ല.
ആ പക്ഷെ ആ ഒരിത് കളയണ്ട
പറമ്പില് മ്ഹ് ഇപ്പ കപ്ളങ്ങൊക്കെ ണ്ടവിടെ കപ്ളങ്ങ
ആ കപ്ലങ്ങ ണ്ട്
ആ കപ്പളങ്ങൊക്കെ കൃഷ്യെയ്താ നല്ലതല്ലേ ഞാനിവിടെ കപ്പളങ്യോക്കെ തൈകളൊക്കെ ങ്ങനെ ചുമ്മാ പിടിപ്പ് നട്ടിട്ടേക്കുവാ ചെറിയ കുഞ്ഞു മരത്തിലെല്ലാം കപ്പളങ്ങ ണ്ടാവും.
അതെലെ എൽ പക്ഷെ ഞങ്ങളെ പറമ്പിലങ്ങനെ അങ്ങോട് ത് വളരുല്ലോ ണ്ടാവൂല ഒരു സാധനം ഉണ്ടാവൂല ഒര് കപ്പളക്കെ ചുമ്മാ ങ്ങനെ പൊങ്ങിപ്പോന്നിട്ട് ഒന്നോ രണ്ടോ കപ്പള ങ്ങണ്ടായിട്ട് പിന്നെ ആ കപ്പളത്തിന്റെ മോള് വശം അങ്ങ് തായി പോവും
ഇത്പ്പോ ഞാൻ കുഞ്ഞ് ആ കുഞ്ഞ് താ കപ്പളങ്ങയിലും കപ്പളങ്ങണ്ടാവും അപ്പൊ ഓരോര്ത്തർ ചോയ്ക്കും ത് ബഡ് ആണോന്ന് ബഡോന്നുഅ ല്ലിത് തിന്റെ കൃപയാലത് ണ്ടായി വരുന്നതാന്ന് മാത്രം.
അതെ ആ അ അത്ശരി ഓരോ പറമ്പും നല്ല ഒരു ചെല പറമ്പുണ്ടല്ലോ കല്ലടേം പൊന്നടേം ആക്കുംന്നർഞ്ഞ മ്മള് പറമ്പിലേക്കെറങ്ങി ചെയ്യ്ന്ന പോലെ അനുസര്ച്ചിരിക്കും പറമ്പ് നമ്മൾ അതുപോലെ ത് തരുമല്ലോ
പിന്നെ വളം ചെയ്താലുണ്ടാവുട്ടോ വളം നാം പറഞ്ഞ രീതീല് വളം ചെയ്ത ഏത് സാനും കായ്ക്കാത്തത് കായ്ക്കും.
ആ ആ ആ ആ ഇന്യതൊന്ന് ഒന്ന് ചെയ്ത് നോക്കണം ആ ന്നാ അയ്ക്കോട്ടെ ശെരിന്ന വിളിക്കാട്ടോ ഓക്കെ ഓക്കെ